ഹലോ കേക്കുന്നുണ്ടോ എന്നാണ്ട് സുഖആണോ
ആ സുഖം സുഖം
എന്ന വിശേഷങ്ങ പണിയെല്ലാം കഴിഞ്ഞോ
ഇല്ല ഇല്ല ഫുഡൊക്കെ കഴിച്ചോ
ഇല്ലന്നെ കഴിക്കണം ഇനി വേണം കഴിക്കാൻ
സ്പെഷ്യൽ
പിന്നെ സ്പെഷ്യല് എന്നാന്ന സ്പെഷ്യൽ ആയിട്ട് ഇന്നൊന്നുംല്ല
ആ ആ കുക്കൊക്കെ ചെയ്യോ
ഞാൻ ആ ഞാൻ ചെയ്താലല്ലേ പിള്ളോര് കഴിക്കണ്ടേ മാരേജൊക്കെ ആയതാണുട്ടോ അതെയതെയതെ പഠിക്കുവാണോ
ക
എന്താ പഠിക്കുന്നെ
ഇടക്ക് ബ്രേക്ക് ആവുന്നുണ്ട് ഹലോ
കേക്കണില്ലേ
ആ അപ്പ അടു ആഹ് ഇടക്ക് പറഞ്ഞോ.
ആഹ് ഞാൻ ഡിഗ്രിക്ക്.
മേജറ ഏതാ എടുത്തേക്കണെ ഏത് മേജറാ.
ഇംഗ്ലീഷ് ഇംഗ്ലീഷ്
ബിഎ ലിറ്ററേച്ചറ്.
ആഹ് അതെ അതെ.
ആ ഓക്കെ പിന്നെ പഠിത്തയൊക്കെ ഇപ്പൊ എങ്ങനെ പോന്നു.
കൊഴപ്പല്ല ആഹ്
കാലാവസ്ഥ എങ്ങനെയുണ്ടെന്നെ അവിടെ.
ഇവിടെ എന്താ ഇപ്പൊ മഴയൊന്നു ഇല്ല ഇപ്പൊ ഒരു രണ്ട് ആഴ്ച്ച മുമ്പ് നല്ല മഴയൊക്കെയിരുന്നു ഇപ്പൊയൊന്ന് വെയിലയിക്കണു ഇനി അറിയാം.
ഓ ഓ അയ്യോ ഇനി അതൊക്കെ ഇവിടെ ശരിക്കും വെയില്. ഇതാണ് ശരിക്കും വെയില് വെള്ളം ഉള്ള വെള്ളവെല്ലാം പറ്റിപ്പോവാ വെള്ളം. ഇല്ല അതേ ചേട്ടൻ വെള്ളം കുത്താൻ വേണ്ടി ആഹ് അതെന്നെ ആ നല്ല വെയിലായിരുന്നു ഇന്ന് വെള്ളവില്ല. അതെന്നെ പിന്നെ ഇപ്പൊ അവിടെയെല്ലാം പനിയണന്നേ ആൾക്കാർക്കെല്ലാം ഇവിടെ എല്ലാം പനിയും. ജലദോഷവും ചുമയും അതന്നെ കുഞ്ഞുപുള്ളരെ. എല്ലാ ഹോസ്പിറ്റൽ അഡ്മിറ്റ്.
ആഹ് ഇവിടെ അങ്ങനെത്തെ പ്രശ്നമൊന്നുമില്ല ആ മഴയുടെ ടൈമില് ചെറിയൊരു ഇഷ്യ ഉണ്ടെന്ന് കുറച്ച് ഇത് നല്ല. മഴയിന്നു ഇപ്പൊ പിന്നെ മഴ പോയപ്പോക്കെ നോർമില്. പഴയപോലെ തന്നെയായി.
പിന്നെ വേറെയന്നെ ഉണ്ട് കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ വീട്ടിൽ ആരൊക്കെയുണ്ട്.
വീട്ടിലെന്താ ആഹ് ഇപ്പണ്ട് ഇമ്മണ്ട്. അനയത്തി. അങ്ങനെയെക്കെ
ശരി ശരി ശരി
അവിടെ ആരെയൊക്കെയാ
ഇവിടെ ചേട്ടൻ ഞാനും കൊച്ചുവുണ്ട്.
ആഹ്
ഉം
ജോലി എന്തെലും ചെയ്യണ്ടോ.
ആഹ ഞാൻ ജോലിക്കൊക്കെ പോകുന്നുണ്ട് പാർടൈം ആയിട്ട് ഈ ജോബ് ചെയ്യണ് അതുകൊണ്ട് വൈയ്യ്ന്നേരം വരുമ്പോ സമയം കിട്ടത്തില്ലെന്നെ വന്നാലും വീട്ടിലെ പണികള്
ആഹ് ആഹ് ശെരിയാ യാത്രയൊക്കെ പോവൽണ്ടോ
യാത്ര അങ്ങന കൂട്തലില്ലന്നേ
ആഹ് ആഹ്
അങ്ങന കൂട്തലൊന്നും പോവാറില്ല ഇപ്പം വർക്ക്ക്കെ ഒള്ളത് കൊണ്ട്
പിന്നെ വേറെന്താ
ആഹ് അങ്ങന എങ്ങും പോവാറില്ല
ആഹ് ആഹ് അട്ത്ത്ള്ള സ്ഥലങ്ങളുട ഒന്നും പോവ ഇല്ലാ
ന്നില്ലെന്നെ ഇപ്പം ഒന്നും പോവുന്നില്ലെന്നെ
ആഹ് അവട എങ്ങനെക്കെ സ്ഥലങ്ങളൊക്കൊണ്ടോ കാണാം പറ്റിയേ
ആഹ് ഇവട അടുത്തൊക്കെയുണ്ട് പോകാം ബോട്ടിംഗ് ഒക്ക പോവ്ന്ന പടി ക്ക ഒണ്ട്
അഡ്വഞ്ചർ ആയിട്ടിള്ള സ്ഥലങ്ങളാണോ
ആഹ് കൊഴപ്പവില്ല ത്യാവിശ്യം പോകാം ത്തിരി ഇല്ലേലും ത്യാവശ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം പോവാം
ആഹ് ആണല്ലേ ഞങ്ങളവിടെ ക്ക് അധികോം മൽ ല കളാണ് ബീച്ച് അങ്ങ ക്ക് സ്വഭാവകളെയൊക്കെ കൊറവാണ് മലയും കുന്നുക്കേണ്
ആഹ് ആഹ് ആഹ്
അപ്പോ അവ്ട്ക്കാണ് അധികം പോവല് അവട വെങ്ങനെ ബീച്ചൊക്കൊണ്ടോ
ശെരി ശെരി ശെരി പിന്നെ ന്ന വെയിലായതോണ്ട് ഞാൻ പറഞ്ഞില്ലേ വെള്ളം എന്തോ
ബീച്ചൊക്കോണ്ടോ അവ്ടെ എട്ത്ത്
ഇല്ലല്ല ബീച്ച് അങ്ങനെയൊന്നുവില്ല ആഹ് ബീച്ചോ അങ്ങനൊന്നു കടകളൊണ്ട് പിന്നെ ടൂറിസ്റ്റ്
ആഹ എവിടെ അങ്ങനെത്തന്നെ ഇവിടെ ബീച്ചൊന്നുംല്ല
ഇല്ല
ഇല്ല ഇല്ല പിന്നെ അടുത്തിങ്ങനെ ചെറിയ സ്പോട്ടുകളുണ്ട് അത് മലയും കുന്നും അങ്ങനത്തൊക്കെയാണ് ബീച്ചിനൊക്കെ കുറച്ച് ലോങ്ങ് പോകണം
ആഹ് ആഹ് ആ ഓ ഓ
ആ ബീച്ചിലൊക്കെ പോയിക്ക്ണോ
എന്തോ
ബീച്ചിലൊക്കെ പോവാറുണ്ടോ
പോകുന്നുണ്ട് പോകുന്നുണ്ട്
ആഹ
പോന്നുന്നുണ്ടേ വെള്ളം വരുന്നുണ്ടോന്ന്ന്നോക്കാൻ വേണ്ടി ഞാനേ
ആഹ മഴ ഉണ്ട്
ഉള്ളോട്ട് ഒന്ന് കേറി വന്നതാ വെള്ളത്തിന് ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഇത്തിരി ആട അപ്പൊ അതുകൊണ്ട് ഞാന്
ആഹ വെള്ളം പൊറത്തുന്നാണോ
അതെന്നെ ഇങ്ങനെയൊക്കെ ഭയങ്കര പാടായി പോയി
ആഹ കിണറില പോ എന്താ വറ്റീക്കായിരിക്കൂല്ലേ
എന്തോ
റ്റില്
അതേന്നെ
ഇപ്പൊ ആഹ മഴ നിന്നപ്പത്തിനും നല്ലതായില്ലേ അപ്പൊ
അങ്ങനെ
ആഹ
വേറെ എന്നാ ഉണ്ട് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ എങ്ങനാ പോകുന്നു
എന്തേ
എന്താപ്പാ
കേക്കുന്നില്ലേ ഹലോ ഹലോ റേഞ്ച് ഷു ഇണ്ടോ അടെ ഹലോ കേക്കണില്ലേ ഹലോ കേക്കാൻ പറ്റ്ണ്ടോ ഹലോ